ഹായ്
മഴ ഉണ്ടോ
മഴയില്ല ഇന്ന് വെയിലാന്ന് എന്തേ സുഖാണോ എന്തൊക്കെയൊണ്ട് വിശേഷം ഇവ്ടെ മഴ ഇവ്ടെ മഴയേയില്ല നല്ല വെയില് ഇന്ന് രാത്രി രാവിലേം നല്ല മഴയാ ഞാൻ വിചാരിച്ച് കണക്കന്നെ വിദ്യാലയേല് ലീവ് അവധിയായിരിക്കും
ഇല്ല ഇവ്ടെ നല്ല മഴയാ മ മക്കള് പോയി. പക്ഷെ മഴ യന്നെ കൊടയും പിടിച്ചിട്ടാ പോ കൊട കൊണ്ടാന്ന് വണ്ടി കേറ്റിയത് തന്നെ. ഇന്ന് എന്താ പ്രത്യേകായിട്ട് ഫുഡ്?
ഇന്ന് ദോശയും കടല കറിയും കടല ഫസ്റ്റ് രാത്രി പൊതിർത്തി. എന്നിട്ട് അല്ലാ ചെറിയ കടലയില്ലേ കർ മണിക്കടലാ
ആഹ് ഹാ ആഹ് കാപ്പി
അത് വെക്കാനറിയോ നീ എങ്ങനെയാ വെക്കല് ക കടലക്കറി?
ഞാന് എന്താക്കും എന്നറിയോ പൊ രാത്രി പിന്നെ കുതിർത്തി വെച്ച് എന്നിട്ട് അയി പിന്നെ രാവിലെ അയിലേക്ക് തക്കാളി, പച്ചമൊളക് വെളുത്തുള്ളി മഞ്ഞ ആഹ് തക്കാളീം ഇടും ഏഹ്
വെച്ചിട്ടില്ല.
ആഹ് ഞാൻ തക്കാളിടും പിന്നെ അത് ഇതാക്ക് പച്ചമൊളക് വെള്ത്തുള്ളി എല്ലാം ഇട്ടിട്ട് ഒര് മൂന്നൊ നാലോ മൂ നാല് വിസിലടിക്കും.
ഞാൻ അഞ്ചാറെണ്ണം കൂക്കിക്കും.
നേരത്തെ വള്ളത്തിലിട്ടാ അത്ര വിസില് വാണ്ട പിന്നെ നല്ലോണം തൊലി പോയാൽ പിന്നെ പ്ള്ളാർക്ക് ഇഷ്ട്ടംഒണ്ടാവൂല എന്നിട്ട് എന്നാക്കും? ഇത് ഇതായ ശേഷം കൊറച്ച് കടല എട്ക്കും. ഏഹ് രണ്ട് ആഹ് അല്ല അതടച്ചിട്ട് കേക്ക്ന്ന്ണ്ടെങ്കി തേങ്ങ ചേർക്കേണ്ട ആവശ്യല്ല അതന്നെ നല്ല ക
ആഹ് അടച്ച് അതെ
ആഹ് അപ്പ നീ എന്ത് മസാല ല്ലാ ഇടല് അയില്
ഞാൻ അത് ഇങ്ങന്നെ ഇ നീ പറഞ്ഞ പോലെന്നെ കൊറച്ച് ഒടക്കും പകുതി കടല ഒടക്കും പകുതി ഇതാക്കും എന്നി ട്ട് വെളിച്ചെണ്ണിയില് കടുക് പൊട്ടിക്കും കടുവ് പൊട്ടിച്ചിട്ട് കൊത്തമ്പാരിപ്പൊടി മൊളക് പൊടി മൊളക് പൊടി ഇടാ മറന്നുപോയ്‌. ഇന്ന് കൊത്തമ്പാലി പ്പൊടിയും എറച്ചി മസാലപ്പൊടിയും ഇട്ടിട്ട് നല്ലണം വാറ്റും വാറ്റീട്ട് അതിലൊഴിച്ച്
ആഹ് ഞ കോയിമസാലയാ? എർച്ചി മസാലയാ?
എർച്ചി മസാല
ആഹ് ഞാൻ കോയി മസാലി ഇടും എടക്ക്
അതേ ഞമ്മള് വാങ്ങലില്ല ഞമ്മക്ക് എർച്ചി മസാലാന്ന് എന്തിനും പറ്റും ഇപ്പം ബിരിയാണി വെക്ക്ന്നീനും എറച്ചി മസാല കോയി മസാല വാങ്ങലേ ഇല്ല അതില് രസ വ്യത്യാസോ ല്ലേ
അപ്പ കോ കോഴിക്കറിക്ക് എർച്ചി മസാല അവടെ രണ്ടും രണ്ടല്ലേ?
എല്ലാത്തിനും കോഴി മാസല എർച്ചി മസാലെടും. എർച്ചി മസാലിന്റെ ട്ടെ രസം മ ഇത് കിട്ടന്നില്ല ഞമ്മളെ ഉമ്മ പറഞ്ഞതാന്ന് എന്ന്ട്ട ത് ങ്ങന്നെ കറിവേപ്പിലി ഇട്ട്ട്ടാക്കും ദോശ രണ്ട് കുട്ട്യാൾക്ക് ദോശ വിദ്യാലയത്തി പോവുമ്പോ ഒരു കുട്ടിക്ക് പുട്ടും- കടലക്കറിയും അത് വാണന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്ത്
ആര് ചെ ചെർദിനാ ചെറ്യേ മോ മോക്കാ പുട്ട്
അല്ല രണ്ടാമത്തെ രണ്ടാമത്തെ മോക്ക് പു ട്ട് വാണംന്ന് പർഞ്ഞ് ഇവട്ന്നും പുട്ടന്നെ തിന്ന് പോവുമ്പും പുട്ടെന്നെ കൊട്ത്ത്. മറ്റോക്ക് ഉണ്ണിയപ്പം കൊട്ത്ത് ഉച്ചക്ക് പ ത്ത് മണിക്ക് തിന്നാന് ഉണ്ണിയപ്പം കൊട്ത്ത്.
നീ ണ്ടാ നീ ഉണ്ണ്യപ്പെല്ല ണ്ടാക്കും?
ഇല്ല ഉണ്ണിയപ്പം വാങ്ങിയതാന്ന് കടേന്ന് വാങ്ങിയതാ.
നീ ഉണ്ണിയപ്പും പോത്തും കഴിച്ചിട്ട്ണ്ടാ?
ഇല്ലാ ഞാം പോത്തും ഉണ്ണ്യപ്പം ഞമ്മളെ ഈ നാട്ട്ന്ന് ഞമ്മളൊന്നും തിന്നലില്ല പറിയ്ന്ന കേട്ട്ട്ട് ആദ്യായ്ട്ടാ കേട്ടെ നീ കയ്ച്ചീനാ
ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ ഇങ്ങനെ കഴിക്ക്ന്ന കണ്ടിട്ട്ണ്ട് ഞങ്ങ്ക്ക മധ് രത്തിനൊപ്പം എരിവൊന്നുഷ്
അതന്നെ അത് പറ്റോ അങ്ങന്നെ എനിക്കും അതൊന്നും പറ്റൂല എനക്കാ മധുര ഇല്ലാത്ത ഉണ്ണിയപ്പൂണ്ട് കാര്യപ്പം അതിന്റെപ്പരം നല്ല പോത്തിന്റെ
അല്ല ഇത് വെള്ള അല്ല ഇത് നല്ല മധുരല്ലേന് ഇപ്പ പഴംപൊരിയും ഏഹ് പോത്തും കഴി ക്കില്ലേ ഇപ്പെല്ലാ തട്ടുകടയിലെല്ലുണ്ടല്ലോ അത് ഇപ്പൊ ഫാഷൻ ഏഹ് ഞാൻ കയ്ച്ചിട്ട്ല എനക്ക് അതൊന്നും ഇഷ്ട്ടല്ല വേറെ വേറെ കഴിക്കാനേ ഇഷ്ട്ടൊള്ളു.
ഞാൻ ന്റെ ഭർത്താവോട് പർഞ്ഞാര്ണം എന്റെ ഭർത്താവ് പറഞ്ഞിര്ന്ന് അയ്യേ വേറെ പണിയില്ലേ
അത അതെല്ലാരും ഇപ്പോ ഇതിപ്പോന്നുല്ല ഏഴ് കൊല്ലം മുമ്പേ ഇത്ണ്ട് ഇപ്പൊന്ന
അങ്ങനെ തിന്ന്ന്നത്.
അല്ല ഇപ്പായ്റ്റൊന്നല്ല എഴ് കൊല്ലം മുമ്പ് ഈ സാധനമുണ്ട് ഞാന് അപ്പം തന്നെ കേട്ടിന് എന്റെ കല്യാത്തിന് മുമ്പെന്നെ ആ സാധനം കേ
ഞാ ഇപ്പ അട്ത്താ കേട്ടിനി കേട്ട്ട്ടെന്നെ എനക്ക് അതിശയായി പോയി
അതെല്ലാ ഇപ്പ എല്ലാ ഈലും ഇട്ന്നുണ്ടല്ലോ എല്ലാരും
അതന്നെ ഞാൻ പക്കേ പക്ഷേ കണ്ട്ട്ട്ല്ല
ഏത ഇനി എവടേങ്കും പോകുമ്പോ തട്ടുകടേ പോയി ചോദിച്ചാലും മനസ്സിലാവും അവര് അതന്നെ അധിക തട്ട്ക്കടേലും സ്പെഷല്. സ്പെ അല്ല വെല്ല്യ വെല്ല്യ ഹോ ട്ടൽലും ഇണ്ട്.
അതന്നെയാ ഇനി ഏതായാലും നോക്കട്ട് ഏതെങ്കിലും കടയില് പോയിട്ട് പഴംപൊരിയും പോത്ത് വരട്ടിയതും ണ്ടാവോന്ന്.
നീ നീ എൽ നീ എല്ല് കറി കൈച്ചീനോ
ഇല്ല എന്തെല്ല്?
ഈ യമ്മളെ പോത്തിന്റെ ഈ കാ അങ്ങത്തെല്ലാം വെച്ച്ട്ട് കഷ്ണൊന്നും ഇല്ലാതൊരു കറി. ആഹ് അയ്ന്റെ എല്ല് അങ്ങൻത്തല്ല വെല്ല് ആഹ് ഇവിടെ ഇവിടത്തെ കടകളിലെല്ല എല് കറിയും. ടയർ പത്തിരിയും.
ഞാൻ കൊട്ടുക് കൊട്ട്കറി ഞാൻ മിഞ്ഞാന്ന് വെച്ച്ന്. പക്ഷെ അത് എർച്ചിന്റെ കറിന്റെ ടേസ്റ്റ് രസം കിട്ട്ണില്ല.
ഇത് അങ്ങൻത്തെ അല്ല ഇത് ചെറുത് ചെറുതല്ല വല്യ വല്യ കാല് വെച് അയിന്റെ വല്യ കാലും അങ്ങ വെച്ചിട്ട് അങ്ങനെയാ വെക്ക.
അതും ഞാൻ ബെക്കല്ണ്ട് അത് ഞാൻ ബെക്കല് ണ്ട്. പെരുന്നാൾ കഴിഞ്ഞാൽ. നമ്മള അധീകം അതു വെക്കലുണ്ട് കൊട്ട് മാത്രം വലിയ. കാലിന്റെ എ മുട്ടിന്റെ ഭാഗോ.
ആഹ് ഇവിടെ അതും. അന്ന് പോത്തും കാലും ടയർപ്പ
അതിന്റെ ഉള്ളിലെ ഇത്ണ്ട് അത് നല്ലതാ നമ്മളെ മുട്ടിനെല്ലാം നല്ലതാ.
പക്ഷെ അത് ഞാൻ കഴിച്ചിട്ടില്ല ആ പറയുന്നക്കാ ഭയങ്കര പൈസ.
ഭയങ്കര രസ നല്ല രസണ് അത് തിന്നാന്.
അത്ര ഒരു പാത്രത്തിന് അഞ്ഞൂറ് രൂപ അങ്ങനെ എന്തോ ആണ്.
അതെ പുറത്തന്നൊന്നും ഞമ്മള് കഴിച്ചിട്ടില്ല ഞമ്മൾ ഇവിടെന്ന് ഉണ്ടാക്കിയതാണ്. സാധാരണ ഉണ്ടാക്കുന്ന പോലെന്നെ അതില് കൊറച്ച് കുരുമുളക് കൂടിയിടും. അത്രയേ ഉള്ളൂ വേറൊന്നും കാര്യായിട്ടൊന്നും ഇടുന്നൊന്നുല്ല.
നീ തയർ പത്തൽ ഇണ്ടാക്കണ്ട അങ്ങനെ ഉരുട്ടിയ ആക്കുന്ന.
അത് ഞാൻ കേട്ടിട്ടില്ല അതെങ്ങനെയാണ്.
ആനക്ക ഞാനാ ഇത്വരെ ഉണ്ടാക്കിട്ടാ നമ്മളെ പത്തിൽ ഇണ്ടാക്കുന്ന തന്നെ പക്ഷെ അത്. നമ്മൾ ഇതിലിട്ട് ഇപ്പ പോലെ കൊറച്ച് പൊന്തിട്ട് അതിങ്ങനെ. മറ്റേ നമ്മളെ എലെയിലെല്ലാം വെച്ചിട്ട് ആഹ് ആഹ് അതിർന്ന.
കൊടുക്കലുണ്ട് കൊറച്ച് തടിച്ചത് നെയ്പത്തരി പോലെ കാണാന്.
അത് പ പത്തൽ അത് പൊരിച്ചതലാംല്ലേ കുറച്ച് മധുരംല്ലല്ലേ.
അല്ല മധുര ഇല്ലാണ്ട് തന്നെ ഒരു കൊറച്ച് ടയർ പോലെ.
ആഹ് അതും ആ അതും പോത്തുംങ്കാാലന്ന് ഇട അധിക കടകളിലും.
അതാക നല്ല സൂപ്പർ.
അത് ഉണ്ടാക്കാൻ കോറച്ച് പണിയാൻ തോന്നും അത് തന്നാ നീ പിന്നുണ്ട് ഇവിടെ. നെയ്യ്പത്തൽപോലെ പത്തിൽ പൊരിച്ചത് കേട്ട അ അതെ നെയ്യപ്പത്തി പോലെ തടിച്ച തന്നെ പക്ഷെ അത് ഇളം മധുരം ആ ഞാൻ നമ്മള പക്ഷെ ഞാൻ പറഞ്ഞ തയർപ്പത്തിൽ ഇങ്ങനെയല്ലടി. മറ്റേ പത്തിൽന്നെ കൊറച്ച് കട്ടിയില് ഏ അമ്മ. കുഞ്ഞിപ്പത്തിരി ആക്കുന്ന പോലത്തെ വലിയ പത്തിരി എന്നിട്ട് അതിങ്ങനെ ഉരുട്ടലാണ് ഇങ്ങനെ. പതലിന്റെ ഓടുമ്പോ ഇങ്ങനെ ഉർട്ടി ഉർട്ടി സൈഡെല്ലാം വേവിച്ച് എങ്ങനെ ഇങ്ങനെ കഴൂല.
അതെ ഞാൻ കണ്ടിട്ടല്ല ട്ടാ.
ആഹ് അത് ഒന്ന്ന് നോക്കിയാല്.
പതിരിന്റെ പൊടീനെ കൊണ്ടന്നെ പരത്തുക പരത്തി കഴിഞ്ഞിട്ട് ഒരു ഇല വെക്കാ. ഇഡലിച്ചെമ്പില് ഇല വെച്ചിട്ട് ഈ പത്തല് പരത്തിയിട്ട്. നേർങ്ങനെ പരുത്താന.
ആഹ്.
അങ്ങനെ മസാലയില്ല നമ്മടെ ഇറച്ചി മസാല ഉള്ളിയും. ഇതെല്ലാം ഇട്ടിട്ട് അത് മേലെ ഇടും. എന്നിട്ട് ആദ്യം ഒരു പത്തലിന്റെ ഇത് പരത്തിയിട്ട് അതിന്റെ മേല വെക്ക അങ്ങനെ കുറെ. ആടിപ്പത്തലേ പോൽത്തെ.
ആഹ് അട്ടപ്പത്ത് ആഹ് ഇതല്ല ഇത് ഇത് വേറെന്നെ ടെസ്റ്റ്.
അത് നല്ല ടേസ്റ്റ് ആവും ഓർക്ക്.
ആ കഴിച്ചിട്ടില്ല കുഞ്ഞിപ്പത്തില് വല്ല്യത് അത് അങ്ങനെ ആ മറ്റേ മൺപാത്രത്തിൽ ഇങ്ങനെ സെയ്ടെല്ലാഉരുട്ടി മൺപാത്രത്തിൽ ചുടുന്നാളുണ്ട് മറ്റ- ഇങ്ങനെ പക്ഷെ അത് ഉരുട്ടണം ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വേവിക്കണം
അതല്ലാം പഠിക്കണേനു ഭക്ഷണത്തിന്റെല് കൊറേ ഭാഗം പഠിക്കണം പുതിയ പുതിയതൊന്നും അറിയുന്നില്ല അതുപോലെ മക്രോണിണ്ട് പോലും ഇപ്പൊ ഒരു നല്ല മ നല്ല രസ്ത്തില് നീ കേട്ടീനാ പടച്ചെമ്പില് പടച്ചമ്പ്ൽന്റെ അടീല് മക്രോണി ചൂടാക്കാ വെള്ളം ഒഴിച്ചിട്ട് അയ്ന്റെ മേലെ
ചിക്കൻ ഏ റെ ച്ചിയും എല്ലാ കോഴിയും ആഹ് വെളുത്തുള്ളി
ആ അല്ല അതിന്റെ മേലെ ന്ത ഇട്ട് അതിന്റെ ഇഡലിച്ചെമ്പിന്റെ മേലെ വെളുത്തുള്ളി തക്കാളി ഉള്ളി ഇഞ്ചി ഇതെല്ലാം വെച്ചിട്ട് വേവിക്കാൻ വെക്കാ
വെളുത്തുള്ളി ചുവന്നമൊളക് പിന്നെ തക്കാളി തക്കാളി ഉള്ളി ഞാൻ കണ്ടിട്ടില്ലട്ടാ പിന്നെ ആഹ് ച ഉള്ളി ഞാൻ കണ്ടിട്ടില്ല എന്നിട്ട് ഇതിനെ എടുത്തിട്ട് അത് അര- അരച്ചെടത്തിട്ട് അതിന്റെ പേസ്റ്റ് ആക്കാ ആഹ് ആഹ് ചിക്കന് ചിക്കൻ വേറെന്നെ വേറെ
ചെറ്ങ്ങനെ ചെറ്ങ്ങനെ നുള്ളി ഇടാ
ആഹ് അപ്പളേക്കെ ന്നിട്ട് അത് മിക്സ് ആക്കിട്ടില്ലേ ആഹ് അത് ഞാൻ കണ്ടിന്
ക്കു നീയില്ലേ ഇടയില് പോയില് അത് നീ എപ്പങ്കണ്ടാക്കീനാ?
ഞാൻ ണ്ടാക്കിയിട്ടില്ല അത് കണ്ട്ന് ക്ക ആ പാത്രം ഇല്ല ഇണ്ടാ-
അത് ഇണ്ടാക്കണേനു ഞാൻ നോക്കട്ട് ഇണ്ടാക്കണംന്ന്
അയ്ല് ഒരാള് ചീസ് ഇടുന്നുണ്ട് ചീസ് അതൊക്കെ അയിന് ആഹ് ചീസ് ആഹ് ചീസ് അത് ണ്ടാക്കി കഴിഞ്ഞിട്ട് ആ ചീസും കൂടി ഇടണം അങ്ങനെ കണ്ടീന്
ആഹ് അത് നല്ല ടേസ്റ്റ് ആണ് ഇന്ന് ഉച്ചക്ക് ഞാൻ ബിരിയാണി വെക്കാന്നാ വിചാരിക്ന്ന് എറച്ചി ബിരിയാണി കോയി എറച്ചി ബിരിയാണി
ആഹ്
കോയി എറച്ചി ബിരിയാണി വെക്കാം അതിനുള്ളിയെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. തക്കാളിയെല്ലാം ഉള്ള് മക്കളല്ലേ വിദ്യാലയത്തിൽ പോയി ട്ടാ ഉള്ളത് വരുമ്പൽത്തേക്ക് കൊടുക്കാല്ല അതിന്റെ മസാല കളെല്ലോം മുറിച് വെച്ചിന് അരിയെല്ലോം വെള്ള- ത്തിലിടാനും വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്ന ഏ എറച്ചി തണുപ്പത്തുന്ന് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട്ണ്ട്.
ച് ഏ എറച്ചി പൊരിച്ചിട്ടാ ബിരിയാണി ണ്ടാക്കാ?
അല്ലാ എറച്ചി പൊരിക്കൂല മസാലീന്ന് എടുത്തിട്ട് പൊരിച്ചിട്ട് കൊടുക്കൂ
മസാലെന്ന് അല്ല പൊരിച്ച് കൊറ ച്ച് പൊരിച്ചിട്ട് ബിരിയാണി വച്ച്നോക്കാ വേറന്ന ടേസ്റ്റ്
അത് ഞാൻ വക്കല്ണ്ട് പക്ഷെങ്കി ഭർത്താവിന് കൊഴുപ്പിന് പറ്റൂലല്ല
ഭർത്താവിന് പൊരിക്കാതെ കൊട്ത്താ പോരെ.
അത് രണ്ട് തരാക്കുന്നയ്ലും നല്ല മസാലയ്ന്ന്ട്ത്ത് ത്ത് കുട്ട്യെൾക്ക് ആഹ് ശെരി.